ഗുഡിവെനിങ്ങ് കേക്കുന്നുണ്ടാ
കേക്കുന്നുണ്ട്
ഗുഡ് ഈവനിംഗ്
കരിയണീ
എന്തായിര്ന്ന്. പരിപാടി
ഞാനിങ്ങനെ. വെറുതെ ഇരിക്കായിരുന്നു
ആണോ
ആഹ
മ്മ്... ഞാനുങ്ങനെ വെറുതെ ഇരിക്കേര്ന്നു
ഫുഡൊക്കെ കഴിച്ചാ?
ഓ... ഫുഡൊക്കെ കഴിച്ചു.
പിന്നെ.. ഞാനിങ്ങനെ ഒരു പഴയ കാലങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കയാര്ന്നേ... കുട്ടിക്കാലത്തെ നൊസ്റ്റുവൊക്കെ ങാ... ഹ് അത് എന്തര് അടിപൊളി ലൈഫാരുന്നു. ങാ... പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റി അങ്ങനെൊന്നും ഇല്ലാരുന്നു.
അതെ.. ഇപ്പൊ നമുക്ക് ഉത്തരവാ ത്വങ്ങളും.. തെരക്കും.. കാര്യങ്ങളുആയിട്ട്
ഇപ്പൊ ഭയങ്കര ബിസിയാല്ലേ... ലൈഫ്.
അതെ.
ഉം...
പണ്ടത്തെക്കാലത്തേക്ക് തിരിച്ച് പോകൻ പറ്റില്ലല്ലോ...
ഇല്ല. ങാ... ഹ് ഞാനിങ്ങനെ ആലോചിച്ച എന്താന്ന് വെച്ചാ.. ഇന്നിങ്ങനെ... താഴത്തെ പിള്ളേര് ഇങ്ങനെ.. മാങ്ങ പറിക്കണകണ്ടു. അപ്പോ... അ.. അമ്മേടെ ഞങ്ങള്‌ വെക്കെഷനെക്കെ കുട്ടിക്കാലത്ത് അമ്മയുടെ വീട്ടിൽ പോയിട്ട്... ഇങ്ങനെ എല്ലാ കസിൻസും ഒത്തുകൂടിയിട്ട്... ഇതുപോലെ അവിടെ മാവ്ണ്ടായിരുന്നു.. അപ്പോ അതിന്നിങ്ങനെ മാങ്ങ പറിക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കെയാരുന്നു... നിങ്ങക്കുണ്ടായിരുന്നോ അങ്ങനെ?
ഓ... ഇഷ്ടം പോലെ. നമ്മള് മെയിനായി ടീം... ആ... ഹ്... സ്കൂൾ സമയത്താണല്ലോ ഈ മാമ്പഴം കൂടുതൽ ഉണ്ടാവുന്നത്. മിക്കപ്പോഴും സ്കൂളൊക്കെ വിട്ടു വരുന്ന സമയത്തായിരിക്കും ആരാന്റെ പറമ്പിലൊക്ക മാങ്ങ കിടക്കന്നെ കാണുന്നത്. കല്ലെറിയലും, വടിയെടുത്തെറിയലും പറിക്കലക്കതൊരു ഭയങ്കര രസായിരുന്നു. കൂട്ടത്തോടു കൂടി -
ഉം.. ഉം.. ഉം.. എന്താപ്പോള്ളേ... പിന്നെ.. പിന്നെ ഇപ്പൊ... ഇല്ലില്ല.. പണ്ട് ഞങ്ങളിങ്ങനെ കസിൻസ് എല്ലാം കൂടി ഇങ്ങനെ ഒത്തുകൂടുമ്പോ മുത്തശ്ശി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു തരും. ശരിക്കും അത് കൊറേ... ആ.. ഹ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ലൈഫിലെന്തേലുഒക്കെ ഇങ്ങനൊരു ഈ ഇൻസ്പിറേഷൻ ഒക്കെ ആയിട്ടുണ്ട് എനിക്ക്... ആ ഒരു മൊമെന്റ്സ് ഒക്കെ പുള്ളിക്കാരി ഇങ്ങനെ കഥയുടെ കൂടെ കുറേ... മോറൽസ് ഒക്കെ പറഞ്ഞരും. അപ്പൊ അതൊക്കെ കൊറേ... ഹെല്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ
എന്ന്വെച്ചാൽ അത് ഒരു ഗ്രാമത്തിലല്ലേ... അപ്പോ ആ ഗ്രാമത്തിന്റേതായ തനിമ.. പണ്ട് നിലനിർത്തി ക്കൊണ്ടായിരുന്നല്ലോ ചെയ്തൊണ്ടിരുന്നത്. ഇപ്പന്ന് വെച്ചിട്ടണ്ടെങ്കില് കുട്ടികൾക്ക് ഇപ്പം മെയിനായിട്ട് ഇപ്പം മൊബൈൽ ഫോണുണ്ട് അതുകൊണ്ട് കുട്ടികൾ പുറത്തിറങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തോരം കളികളൊക്കെ ഉണ്ടായിരുന്നൂല്ലെ?
അതെ.. പിന്നെ എല്ലാർക്കും ബിസി ലൈഫാണ്... പിള്ളേര് പൊറത്ത്... വിടാൻ വേണ്ടിട്ട് അവർക്ക് ട്രസ്റ്റ് പോയിട്ടുണ്ട്.. കൊറേ ആ... ഹ്.. മ്ച്ച്.. അതുകൊണ്ട് ശരിക്കും അവർക്ക് ആ ഒരു ലൈഫ് ഒക്കെ കൊറേ കൊറെ കിട്ടിയിട്ടില്ലാന്ന് വേണം പറയാൻ.
പക്ഷെ അവർക്ക് ഇപ്പ ഇതാണ് ഇഷ്ടം.. കെറച്ച് പാർക്കില്... ഏ.. ആഴ്ചയിലൊന്ന് ഒരു പാർക്കികൊണ്ടോയിട്ടുണ്ടെങ്കി അവിടെ കൊറെ കളിക്കുന്ന സാധനമൊണ്ട്. അതൊക്കെയാണ് അവരുടെ ലൈഫ് ഇപ്പം. പക്ഷെ പക്ഷെ അതല്ലല്ലോ നമ്മള് കൂട്ടുകാരൊത്ത് വയലിലൊക്കെ എന്തോരം... എന്തോരം... കളികള്ണ്ടാരുന്നു.
ഇപ്പാണെ വയലും
ഒന്നിച്ച്.. ഇല്ല വയലില്ലല്ലോ?
ഉം.. ഇപ്പ.. അവിടത്തെപ്പിള്ളേരൊക്കെ ഇപ്പഴും അങ്ങനന്നയാ...?
അതെ.. അതെ. എല്ലാരും ഫുള്ള് തെരക - കാര്യങ്ങളായിട്ട് എല്ലാവർക്കും മിക്ക മിക്ക പിള്ളേരും ഇപ്പോ ഒന്നാമത്പ്പോ വെയിലായതുകൊണ്ട് ആരെ പുറത്തിറക്കുന്നത് ഒന്നാത്തെ കാര്യം അത്ട്ടോ പിന്നെ വെച്ചട്ടെങ്കില് വെയിലതത്‌ പോകാതിരിക്ക ഇരിക്കാൻ വേണ്ടി പിള്ളേരെകത്ത് പിടിച്ചി ഇടുന്ന ഒരേ ഒരു സാധനമാണ് ഈ മൊബൈൽ ഫോൺ
ഉം... ഇപ്പൊ കഴിഞ്ഞ ദിവസാണെങ്കില് ഫോണ് കൊടുക്കാത്തെന് ഒരേ പിള്ളേരൊക്കെ ഇങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കി അയിൽ ഒരു കൊച്ച് ടൂഷൻ
ആഹ!
അതെ... അതെ..... അതെ... ആഹ! അങ്ങനെ കൊറെ പ്രശ്നങ്ങളൊക്കെ ആയി അതുപോലെ അവരുടെ മൂടും, എന്താ അവരുടെ തിങ്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ പോകുന്നുണ്ട് നമുക്ക് അന്ന് കുട്ടിക്കാലത്ത് കിട്ടിയ കുറെേ സാധനങ്ങളൊന്നും അവർക്കിപ്പം കിട്ടുന്നില്ലല്ലോ!
ഇല്ല ഒട്ടുമല്ല.
ഉം.
അത് നമ്മൾ സ്കൂളിലേക്കൊക്കെ എന്തോരം നടന്നു പോയാലാണ് എത്ത എന്നൊക്കെ ഉണ്ടോ ജീപ്പോ വല്ലപ്പോഴും ബസും കാര്യങ്ങളൊക്കെ വല്ലപോയും ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ നടത്തിയല്ലേ കൊണ്ടയ്ക്കണ്‌, കാരണം കൊടുക്കാൻ പൈസല്യ ഒന്നാമത്തെ കാര്യം
ഉ. അന്ന് പക്ഷെ പട്ടിണിയൊക്കെ ആയിരുന്നെങ്കിലും, ഭയങ്കര അടിപൊളി ആയിരുന്നു ലൈഫ്! ഓർ ഓർത്ത് വെക്കാൻ കൊറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഓർത്ത് വെക്കാാൻ ഒന്നുംല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനത്തെ മെമ്മറീസ് ഒന്നുമില്ല. സ്കൂൾ ബസിൽ പോവുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ച് വരുന്നു അങ്ങനെ. ച്ച ആഹ! പ്രത്യേകിച്ച് ഓർത്ത് വെക്കാൻ അതിന്റെ ഇടയ്ക്ക് ഒന്നില്ല എല്ലാ ദിവസവും ഒരേപോലെ. അങ്ങനെയൊക്കെയ ആയിരുന്നു.
അതെ.
പിന്നെ വേറൊരു സംഭവം, നമ്മളിങ്ങനെ മഴയൊക്കെയുള്ള സമയത്ത് സ്കൂളിലെ ലാസ്റ്റ് പീരീഡ് ആവുമ്പോ, ഇങ്ങനെ ഒരു ഇരുട്ടൊക്കെയുണ്ട് ഫുൾ ടീച്ചേഴ്സും കൂടി ഇല്ലാന്നുണ്ടെങ്കില് അടി അടിപൊളിയായിരിക്കും ഫുള്ളി ഇരി ട്ടും ഇടിയും എല്ലാരും കൂടെ കഥ പറയുന്നൊക്കെ പാട്ടും ബഹളൊക്കെ ഇണ്ടാവൂലേ!
അതെ! ലാസ്റ്റ് ആവുമ്പേത്തിനും ദേശ്യാഗാനം ചെല്ലുമ്പോഴത്തേക്കും ഒക്കെ എടുത്ത് വെക്കലായിരുന്നു. ഓടാനുള്ള പരിപാടി.
അതെ.... അതെ.... പിന്നെ നടന്ന് വരുമ്പോം മഴയൊക്കെ ആണെങ്കിൽ എല്ലാരും കൂടി ഇങ്ങനെ കൂടിട്ട് കട കട കട കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്. അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടന്ന് വരുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മുണ്ട് നിങ്ങളുടെ സ്കൂളിന്റെ അടുത്ത്ണ്ടായിരുന്നോ ഈ ഇങ്ങനെ ഒരേ സാധനം മിഠായി ഒക്കെ വെക്കുന്ന മാത്രമള്ള ചില ചേട്ടന്മാറൊക്കെ കട, അവിടെ കൊറെേ നൊസ്റ്റു സാധനങ്ങളൊക്കെ കിട്ടുവായിരുന്നു!
ആണോ കുമ്മട്ടിക്കടകളാണോ?
ആഹ! ചെറിയ..... ചെറിയ.... വെട്ടിക്കടകള് അതെ അതെ.. അതെ... മിഠായി വി നമ്മുടെ കുറേ മുട്ടായി, കട്ടിമുട്ടായി പിന്നെ സ്പൂണിനകത്ത് പുളിമുട്ടായി സാധനൊന്നും ഇപ്പൊ കാണാനേ ഇല്ല ആഹ! അതൊക്കെ തപ്പി നടന്നിട്ട് ഇപ്പൊ എങ്ങും കിട്ടാനില്ലങ്ങത്തെ. ആഹ!
ഒരു കോക്കനട്ടിന്റെ ഒരു മുിട്ടായി ഉണ്ടായിരുന്നില്ല! അതൊക്കെയായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ മിട്ടായിന്ന് പറയുന്നത്
ഉം.... എന്നിട്ട്റ്റേ ആഹ. അമ്പത് പൈസക്ക് കടല വാങ്ങിക്കും. ഒരടപ്പ് കിട്ടും ഒരുപയ്ക്ക് രണ്ടടപ്പം അതൊക്കെ ഇങ്ങനെ കൊറച്ചിട്ട് വീട്ടില് ഇങ്ങനെ നടന്നു പോവുന്നൊക്കെ ഇപ്പഴും ഓർമ്മയുണ്ട്!
തിന്നോണ്ടുള്ള സാധനം കാട്ട് കാട്ടിൽ കൂടെള്ള ഈ റോഡ് സൈഡിന്റെ കൂടെ സൈഡിൽ കൂടെ ഉള്ള ഒരു മുള്ളുള്ള ഒരു ചെടിയില്ലേ അതിന്റെ കൂമ്പ് പറി ച്ച് തിന്നാ അതിന്റെ പൂവും ഒരു മഞ്ഞപ്പൂവ് ഉണ്ടാവും മഞ്ഞപ്പൂവ് കൊങ്ങിണിക്കായ്
പിന്നെ നിങ്ങടെ അവിടെ ഉണ്ടായിരുന്നോ ഈ വായിൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിത്തെറി ക്കുന്ന ഒരു സാധനം ബോംബ് ഒരു ചെറിയ അല്ല മിഠായി അല്ല ഒരു ചെടിയുടെ ഒരു ഇലയാണ് അത് തുപ്പല് ഇട്ട് കഴിഞ്ഞ പൊട്ടിത്തെറിക്കും
ഇല്ല ഞാൻ കണ്ടിട്ടില്ല
ആ ഞങ്ങടെ അവിടെ ഉണ്ടായിരുന്നു ഒരു ചെടി കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞാൻ നാട്ടിൽ പോയപ്പൊ അതിങ്ങനെ കണ്ട് അത് വെള്ളത്തിലിട്ടാ പൊട്ടിത്തെറിക്കും അപ്പൊ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ഇല്ലേ ഇങ്ങനെ ഒരു സാധനം കാണ കാണിച്ചു തരാം വാ കാണിക്കാന്ന് പറയാ വായിലേ കിടും എന്നിട്ട് ഇങ്ങനെ നമ്മുടെ വയിലേക്ക് ഇട്മ്പോ വായെ കിടന്നത്അത് പൊട്ടി തെറിക്കും
ആ അങ്ങനത്തെ ഒരു മിഠായി ഈ ഈ ഇടക്ക് ഇപ്പ ഈ ജനറേഷനിൽ കണ്ടിട്ടുണ്ട് തരിതരി മുട്ടായി വായി ഇടുമ്പോ പൊട്ടുന്നെ
ആ ഇത് വേറെ അതുപോലത്തെ ഒരു സാധനമാണ് ഉം പിന്നെ ഒപ്പിച്ച് വെച്ചേക്കുന്ന കുരുത്തക്കേടൊക്കെ വേറെതാ ണ് നല്ല അടി കിട്ടിയിട്ടുണ്ട്
പിന്നെ ഇഷ്ട്ടം പോലെ
ഉം നിങ്ങിള് ഇങ്ങനെ കട ഒക്കെ കളിക്കാറുണ്ടായിരുന്നോ കട കട വീടൊക്കെ ഉണ്ടാക്കിട്ട് പഴയ സാരിയൊക്കെ വെച്ചിട്ട് കമ്പൊക്കെ വെച്ച് ഇങ്ങനെ
ഇഷ്ടം പോലെ നാലു കോലും ഒരു സാരിയുടെ ചാക്കോ അങ്ങനത്തെയക്കെ എടുത്തിട്ട് അങ്ങ് മറയ്ക്കും കല്യാണം കഴി കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ആയിരിക്കും കളിക്കുന്നത് കല്യാണം നടത്തിയും അച്ഛനും അമ്മയും
അതൊ ക്കെ ഇവിടേം ആ കൊറെ പാവകളൊക്കെ ഉണ്ടായിരുന്നു കൊറെ കളറുള്ള പാവക ളൊക്കെ ഇല്ലായിരുന്നോ ഉം കളറുള്ള പാവകളില്ലായിരുന്നോ വലിയ ലെന്തില് പ്ലാസ്റ്റിക്കില്
ഒരു നല്ല മഴമു ള്ള ഒരു പ്ലാസ്റ്റിക് അല്ലേ
ആ അതുതന്നെ ചളു ങ്ങുന്ന പ്ലാസ്റ്റിക്ക്
ആ അതെ അതെ ഒരു റബ്ബറിന്റെ പോലെ ത്തെ ഇങ്ങനെ വലിയുന്ന ഒരു സൈസ് ഒരു പ്ലാസ്റ്റിക്കല്ലെനല്ല സുന്ദരി പാ വാ അതിനെ മേടിച്ച് കഴിഞ്ഞാൽ അതിനെ ഒന്നുകൂടി ഒന്ന്ഞങ്ങള് - കണ്ണ്ക്കെ ഏഴുതികൊടുക്കും ഈർക്കിലി എടുത്തിട്ടല്ലേ തീപ്പെട്ടി കൊല്ലി എടുത്തിട്ട് കൺമശി അന്ന് ഒന്നും അയലിനർ ഒന്നും ഇല്ലല്ലോ ഈ കൺമശി മാത്രമല്ലേ ഉള്ളൂ അപ്പൊ തീപ്പെട്ടിക്കൊള്ളി എടുത്തിട്ടാണ് നമ്മുക്ക് അമ്മ പുരുകവും കണ്ണെക്കെ എഴുതി തരുന്നത് അപ്പൊ അയിനെ എടുത്തിട്ട് നമ്മൾ മ്മള ഒന്നൂടി തീപ്പിട്ടിക്കൊള്ളി എടുത്ത് കണ്ണക്ക് ഒന്നൂടി ഒന്ന് വരച്ചു കൊടുക്കായിരുന്നു മെയിനാ യിട്ട് അത് മേടിക്കുന്ന ഒരുക്കി കൊടുക്കാനാണ് പിള്ളേര് ഉ ഒരിക്കി സ്കൂളിൽ വിടുന്ന കളി കേറണം
ഉം ഉം ഉം അതൊക്കെ ഒരു കാലം ഇപ്പോഴത്തെ ഇപ്പ പക്ഷെ അത് പിള്ളേർക്കൊന്നും അ അതിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല അവർക്ക് കുറല്ല റോബോട്ടിനെ അങ്ങനെയൊക്കെ സാധനങ്ങളാണെങ്കിൽ കുറച്ച് - കുറച്ച് കൂ ടെ ഇൻട്രസ്റ്റ് ഉണ്ടാവും
ഇപ്പൊ പിള്ളേർക്ക് കുറെ പുറത്തുനിന്ന് ഫുഡ് മേടി ച്ച് കഴിക്കണം പാർക്ക് പോണം മാളിൽ പോണം അങ്ങനെയുള്ള അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ ഉള്ളത്
അതെ
ഓടിപ്പിടുത്തോ ആ ഒളിച്ച കളി കുറ്റിപിടുത്തം എന്തൊക്കെയ ആയിരുന്നു അ
ആ അതേ
ഒളിച്ച കളി കഴിഞ്ഞ ദിവസം കൂടി ഞങ്ങള് പിള്ളേരെ ഞങ്ങള് ഒരു മരണം ഉണ്ടായിരുന്നേ അവിടെ പോയപ്പോ പിന്നെ അവിടെ നമ്മളെ കസിൻസിന്റെ പിള്ളേര ഒക്കെ ഉണ്ടായിരുന്നു അപ്പം മരണ പിന്നെ ന്നലെഅടിയന്തരത്തിന് പോയപ്പോൾ ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ മാറിയല്ലോ പിന്നെ പിള്ളേർക്ക് എന്ത് സങ്കടം കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇഷ്ടംപോലെ പത്തി ഇരുപത്തി ആറ് പിള്ളേരുണ്ടായിരുന്ന ഇതുങ്ങളെല്ലാം കൂടി ഞങ്ങള ഒിളിച്ച് കളി കളിക്ക് ന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഒളിച്ച കളി കളി പിച്ച കള ണ്ടിരിക്കാൻ തന്നെ നമുക്ക് നല്ല രസ അപ്പൊ നമുക്കൊന്ന് ഇറങ്ങി ഒളിക്കാനൊക്കെ തോന്നും പക്ഷെ പ്രായവും ആൾക്കാരെ നോക്കുമ്പോ നമ്മള് പുറകിലേക്ക് വലിയും
പക്ഷെ ഞങ്ങൊളൊരു പ്രാവശ്യം അങ്ങനെ കളിച്ചായിരുന്നു
ആ
എല്ലാരുടെ വല്യാരൊക്കെ ചേർന്നിട്ട് ഒ നൊസ്റ്റു വന്ന കഴിഞ്ഞപ്പ ഈടെ കസിൻസ് എല്ലാം കൂടെ ഒത്തുകൂടിയാർന്നു പക്ഷെ പഴയ സ്ഥലവും ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു
അതെ പൊളിക്കാൻ മരങ്ങളില്ല
ആ ഫുള്ള അവര് അടച്ചു പൂട്ടി അവിടെ ഫുള്ള പാടക്കെ നല്ല ഉഴുതിട്ട് വേറെ മണ്ണാക്കിട്ട് നികർത്തി കളഞ്ഞു ഉം പക്ഷെ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല അതൊണ്ട് നമുക്ക് പണ്ടത്തെ സംഭവങ്ങളൊക്കെ ഓർത്തിട്ട് ഭയങ്കര അ വല്ലാത്തെ ഫീലായിരുന്നു
അതെ
ഉം ചായ കുടിച്ചാ
ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കണം
ആ
ആ കുന്നേ ഉള്ളു എന്നാ ആയിക്കോട്ടെ ശരി എന്നാ ആഹ കഴിയാനായി
ഉ ആ എന്നാ ശരിയെന്നാ വിളിക്കാം ഓക്കെ